ഹലോ
കേൾക്കാവോ?
ഹലോ ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്ണ്ട്
ആഹ് ആഹ് എന്തൊക്കെണ്ട്?
ഉം എന്തൊക്കെ വിശേഷം റാഹത്തല്ലേ?
ഓഹ് റാഹത്താണ് അൽഹംദുലില്ലാഹ് ങ്ങനെ പോണ്‌.
ആഹ് എന്താ പഠിക്കണോ?
എല്ല മക്കളൊക്കെ കെടന്ന്ണ് ഞാൻ പാത്രൊക്കെ കഴ്കിക്കെന്ന്
ഹെ
മക്കളൊക്കെ കെടന്നോ?
നമ്മളെന്നും ഇല്ല പഠിക്കാന്
ഏ പഠിക്കാ
ആഹ് നിങ്ങള് പഠിക്കയാണോ
ഏല്ല
എന്താ ജോലി എ വീട്ടു പണി നോക്കുന്നില്ലേ
ആഹ് വീട്ടുപണിയാണ്
ശോ
ഭക്ഷണം കഴിച്ചോ
ന്നലോ ഇങ്ങള് കഴിച്ചാ
സ്പെഷ്യലെന്തേ ഇണ്ടായ്ന്യോ
ഓഹ് ഇന്ന് ബിരിയാണി
ബിരിയാണിയോ
ആഹ് ഇങ്ങക്കെന്തേയ്നു
ഞങ്ങക്ക്‌ ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ലേയ്നി ഇന്നലെ കല്യാണം ഇണ്ടായ്നി അപ്പൊ അവ്ട്ന്ന് കൊർച്ച് കൊണ്ടെന്നെഹ് ഇണ്ടായ്നി ഉച്ചകെക്ക്
ഏഹ്
ഉം ഇവടെ മൂത്താപ്പന്റെ മോളെ കല്യാണേയ്നി
തന്നേ
ഉം അപ്പൊ അവ്ട്ന്ന് കൊർച്ച് കൊണ്ടെന്നീന്
സ് ഉം മക്കളൊക്കെ ഒറങ്യേണ്ടാവുംലെ
അഹ് ഓലൊക്കെ ഒറങ്ങിണ്
കെട്ക്കാനായോ
ഞാൻ പാത്രം കെഴ്കാണ് പിന്നെ പന്തളി തൊടങ്ങീനല്ലോ ഇപ്പൊ ടിവീയില്
എന്ത്
ഫുട്ബോളേ പന്തളി തുടങ്ങീണല്ലോ
ആഹ്
അപ്പ ടിവിയില് കാണാൻ വേണ്ടി പോയിന് മോനൊക്കെ
ആഹ്
മോനും ഹസ്ബൻന്റും പോയിന്
ഏഹ്
ഇണ്ട് വന്ന്ട്ടില്ല
അയ്ശെരി ഓരെ വെയ്റ്റ് ചെയ്ത് ഇരിക്കുംല്ലെ
ആഹ് ഇപ്പൊ പത്തരക്ക് തൊടങ്ങൊള്ളൂ അപ്പൊ കൊർച്ചേരം ഇണ്ടാവും കളി കൊർച്ച് കയ്യും വെര്നെങ്കില്
ഇങ്ങള് ഇങ്ങനെ കണ്ണുംനട്ട് ഇങ്ങനെ കാത്തിരിക്ക്യും
ആഹ് ആഹ്
ഇങ്ങക്ക് വേണേൽ ഇങ്ങക്ക് വേണല്ലോ എന്തേലും ഒരു പണി ഇങ്ങക്കും വേണ്ടെ എന്തേലൊക്കെ ഒരു പണിന്ന്
ആഹ് ഞമ്മക്കും വേണ്ടേ
അവ്ടെ പീ പിഡിയേല് വല്യെ മറ്റേ ആ ഇത്‌ വെച്ച്ണ് സ്കാനർ എന്തോ വെച്ച്ണ്
ആഹ്
അപ്പ അവ്ടെ പോയി കാണൻ വേണ്ടി പോയി
ഉം
ഓല് വന്ന് കെടന്നോളും ഞാ ഉം ചാവി ഒക്കെ കൊണ്ട് ഓല് പോയിന് ഞാൻ അകത്താണ്
അയ്ശരി
ആഹ് ഞാൻ ചാവി പൂട്ടി പോവാൻ പർഞ്ഞാ ഞാ ഇങ്ങള് വെരുമ്പോത്തിന് കെട്ക്കും പർഞ്ഞ്ങ്ങാണ്ട്
അത് നന്നായൊള്ളൂ
ഓലെ കാത്ത്ന്ന്ട്ട് ഞമ്മക്ക് രാവിലെ നീച്ചുമ്പോത്തിന് ഒർ ക്കുര്തീട്ട് ഇര്ക്കൂലെ ആഹ് ഓൽക്ക് പിന്നെ ഉച്ചക്ക് കടക്ക ഞമ്മക്ക് റ്ഞ്ഞാല് നമ്മളെ പണിക്കെ എടുക്കണ്ടേ
അതന്നെ വീട്ടിലാരക്കെ ള്ളെ
വീട്ടില് ഇമ്മിം ഹസ്ബൻഡും നാല് മക്കളും ഞാനും
ഉം ഹും മക്കളൊക്കെ എന്താ ചെയ്യ്ണെ
വൽത് പ്ലസ് ടു ആ
മോളാ
ഏ വല്ത് മോന് ചെറുതും മോന് നടുക്ക് രണ്ടും മോള്
അഹ് ശെരി അഹ് ശെരി
ഓല് രണ്ടാമത്തോള് എട്ടിലാണ്
ആഹ്
മൂന്നാമത്തോള് നാലാം ക്ലാസ്സാണ്
ഉം
പിന്നെ ചെറുതിന് മൂന്ന് വയസ്സ്
ഉം ചെറ്തിന് മൂന്ന് വയസ്സാ
ആഹ് മൂന്ന് വയസ്സ് കഴിഞ്ഞ്
അപ്പം ഇങ്ങള് ചെറിയ ആളാണ് ലേ
ആഹ് ചെറുതാ പിന്നെ ഇങ്ങളെ കുട്ടിയാളൊക്കെ
ഇൻക്ക് ഞാൻ മേരീടല്ലല്ലോ ഞാൻ പടി ല്ല ഞാൻ പഠിക്കാണ്
ഏഹ് പടിക്കാലേ
ആഹ്
ഏഹ് എന്തിനാ പഠിക്ക്ണെ
ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയറ
ഏഹ് ലാസ്റ്റലേ
ഉം
വീട്ടിലാരക്കെ ള്ളെ
ഉമ്മ ഉപ്പ അനിയത്തി ഇക്കാക്ക
ആഹ് ആഹ് മഴണ്ടായിനോ ഇന്ന് അവി ടെ
മഴ ചെറുങ്ങനെണ്ടയ്നി വല്ലാണ്ട്ണ്ടായിട്ടൊന്നുല്ല ന്നാലും ണ്ടായിനി
ഉം ഇവിടെ മഴണ്ടായ്നി രാവിലെ ഉച്ചന്റെ ശേഷം വെയിലാ
മ്മ്ഹ്
ഉച്ചന്റെ ഷം നല്ല വെയ്
ഉം
ഞാൻ രാവിലെ തിരുമ്പിയതൊക്കെ വെയിലതിട്ട്ട്ട് ആയി ആയപ്പോത്തിന് മഴ പാറി ഒക്കെട്ത് ഇങ്ങട്ടെന്നെ ചി
അയ് ശെരി
ഉം ഞ്ഞ് മയക്കാല ആയ ഇതന്നെ അല്ലേ പണി മി അങ്ങട്ട്ടാ ഇങ്ങട്ട്ട്
ഇങ്ങട്ടിട ഇതന്നെ വെയില് ള്ളോട്ത്ത്ക്ക് അണ്ടോട്ട് ഇടാ വെയിലില്ലാത്തേട്ത്ത് ഇങ്ങോട്ട് ടാ
ആഹ് അതന്നെ ണ്ട് ഒരു ഒഴിവ് ണ്ടാവുല
അതന്നെ എന്തെ പഠിക്കാൻ താല്പര്യം ണ്ടോ ഇങ്ങക്ക്
പഠിക്കാന് ആഹ് ചെറിയ കമ്പ്യൂട്ടർ കോഴ്സ് അങ്ങനെയൊക്കെ ഒര്ത്ണ്ട്
ഉം പഠിച്ചീന്നു
കല്യാണം കഴിഞ് പോന്ന.
ആഹ് നിള്ള എന്നാ പിന്നെ ഇങ്ങനെ നോക്കിക്കോളി ആരെ കാത്തിക്ക
കുട്ടികൾ എപ്പഴും പാട്ട് കളിചികണ്ട്
കുട്ടികളെ നോക്കി നിക്കാണ അവിടെന്ന് നടക്കൂല.
അത്‌ നടക്കൂല്ല
പഠിക്കാന് മരണം വരെ പഠിക്കാം.
ആഹ് പഠിച്ച
പക്ഷെ നമ്മക്ക് ഇൻറസ്റ്റ് വേണം അതാ വേണ്ടി. പ്രായൊന്നും പഠന പ്രായൊന്നും പഠനത്തിന് തടസ്സല്ല.
ഏയ് ഇപ്പോ എത്രയൊ ആൾക്കാര് മറ്റേ തുല്യതൊക്കെ എയ്തിണ്ട് പത്താം ക്ലാസ്സിന്റെ.
ആഹ് അതന്നെ.
ഫുള്ള് തുല്യത എഴുതുന്ന പോലല്ലേ.
തുല്യതെ
ആഹ് പത്താം ക്ലാസ് പാസ് ആവാത്തോല്.
അങ്ങനെ അങ്ങനെയ.
ആഹ് എട്ടും ഒമ്പതും അങ്ങനെ പോവാത്തോൽക്ക് തുല്യതാ പരീക്ഷ ഉണ്ടല്ലോ. കുടുംബശ്രീ വയിഒക്കെ ഉണ്ടല്ലോ.
ഏഹ് പിന്നെന്താനെ ഉണ്ട് പത്താം ക്ലാസ്സും, പ്ലസ് ടു, ഒപ്പര എഴുതിയ സാഡിഫിക്ക ഒപ്പര സാഡിഫിക്ക വാങ്ങാൻ അത കിട്ടുന്നുണ്ട്
ആഹ് അങ്ങനെയിണ്ട്.
പിന്നെ സൂസൈഡ് ചെയ്ത് ഗവണ്മെന്റ് ജോലി നേട പലരും ഉണ്ടല്ലോ ഇപ്പൊ ഓപ്ഷൻസ്സ്കൾ ഒരുപാടുണ്ട് നമ്മടെ മെൻസെട്ടി എറങ്ങൻ എന്നാ റെഡി.
ആഹ് എറങ്ങണം അങ്ങനെ ഇവിടെ എന്റെ മൂത്തച്ചി എപ്പോഴും പറയാ നമ്മുക്ക് പ്ലസ് ടു എയ്തല്ലേ പ്ലസ് ടു എയ്തല്ലേ പറയ.
ഉം അങ്ങനെയ. അങ്ങനെ ഒരാള് പറയാൻ ഉണ്ടായാൽ മാത്രം മതി അതന്നെ നമ്മക്ക് ഇങ്ങനെ ജീവിതത്തിൽ പിന്നീടുള്ള. സമയത്ത് നമ്മക്കാനേ ഉപകാരം ഉണ്ടാവും.
ആ ഇണ്ടാവേലൊ ഓല് ഇതേപോല തന്നെ പത്താം ക്ലാസ്ന് കല്യാണം പോന്നാണ് അന്നൊക്കെന്ന പത്തന്ന് വേ പിടിച്ച് കെട്ടിച്ചതാല്ലേ. അന്ന് പഠിപ്പിനൊന്നും വല്യ പ്രാധാന്യം കൊടുക്കൽ ഇല്ലല്ലോ ഇപ്പത്തെ കുട്ടികള് പിന്നെ അയക്കുല്ലല്ലോ.
അതന്നെ.
ഇപ്പം പിന്നെ പതിനെട്ടു വാഴസ്സ് വെച്ച്നി ആല്ലേ നിയമം
അതന്നെ.
അപ്പൊ ആഹ് കുട്ടിയെ കുറച്ചൊക്കെ പഠിച്ചും ചെയ്യ.
പിള്ളേര് മക്കളെന്താണോ പറയണ അതാണ് തള്ളാര്.
ആഹ് അതാണെ ഇപ്പത്തെ ഇ അന്നത്തെ ഇതു ആയിട്ട് മാറ്റുണ്ടല്ലോ കൊറെേ ഒരുപാട് മാറ്റണ്ടല്ലോ.
ഉം.
അന്നൊന്നു ഫോണോ ഒന്നുന്നും ഇല്ലേല്ലോ നമ്മുക്കും ഇപ്പല്ലെ ഫോണു, ടി വി ഇതൊക്കെ വന്നത്.
അതെ ഓഹ് അതെന്നെ. അന്നത്തെ കാലഘട്ടം ഒരു കാലഘട്ടം ഇന്നത്തത് ഒരു കാലഘട്ടം ഈ സമയവും കടന്നു പോകും ആയോ
ഹലോ
കേക്ക്ല്ല്യ
കേൾക്ക്ണില്ലാ
ഞാൻ കേക്ക്ണ്ടല്ലോ ഇങ്ങള് പറയ്ണേ
ഹലോ
ഹലോ
കേൾക്ക്ണ്ല്ലേ
ഇങ്ങള് പറിണ ഇൻക് കേ കണ്ടല്ലോ
പിന്നെന്താ മക്കൾക്ക് അനിയത്തിയാളും ഓലൊക്കെ കെട്ന്ന പോലെ
ഓഹ് അനിയത്തി യാളൊക്കെ കെടന്ന്
കെടന്ന് ലേ
ഓഹ് ഇമ്മ കട്ന്ന് ഞാൻ കട്ന്ന്
ആഹ്
വല്ലിപ്പിം വല്ലിമ്മിം ഒക്കെ കെടന്നു
ഏഹ് എല്ലാരും കെടന്ന്ല്ലേ
ഉം
നേര്ത്തെ കെട്ക്കല്ണ്ടോ അതോ
ആ ഞാ പിന്നെ അങ്ങനെയൊന്നുല്ല എനിക്ക് തോന്ന്ണ സമയ
ഏഹ് പഠ്‌ച്ചോ അയ്ൻ്റെ കട്ക്കൂലേ ഒർക്കരുമ്പോ
എങ്ങനെ
പഠ്ച്ച്ണീന്റെടുക്കാണ് ഒർക്കരുമ്പൊ കെട്കലയ്കാരം ലേ അറിയ
പഠിക്കൽ ആരാ പഠിക്കല്
ഏഹ്
പഠിക്കലൊന്നുല്ല ബുക്കൊക്കെ കാണ്ട് പഠനത്തിന് കാര്യത്തിലേക്ക് ചിന്തിക്ക്ണൊന്നുല്ല
ഇല്ലേ പഠ്ച്ചൽ ഇല്ലേ
ഉം എക്സാമിന്റെ തലേന്ന് തൊർന്നോക്കാന്നല്ലാത് പിന്നെന്ത് ബുക്കിന്റെ മുഖം അന്നേരാ കാണല് അത് വരേ ബുക്കൊക്കട്ച്ച്കാണ്ട
ഏഹ്
ബുക്ക് ഒര് വഴിക്ക് ഞാൻ ഒരു വഴിക്കാണ് എക്സാം മറ്റൊരു വഴിക്കാണ്
ഏഹ് ഡിഗ്രി മൂ മൂന്നല്ല നാലൊല്ല അല്ലേ ഇപ്പോ
നാല് കൊല്ലംക്കെ ഇണ്ട് പക്ഷേ ഇപ്പള് മൂന്ന് കൊല്ലത്തിനാ ഞാൻ ഞാൻ ചേർന്ന
ഏഹ് മൂന്നൊല്ലത്തിന് ലേ
ആഹ്
ഉം മൂന്ന് അങ്ങനെ ചേരാൻ പറ്റോ മൂന്നൊല്ലത്തിന് അങ്ങനെ
ആഹ്
ഉം പ്പല്ലാരും പറണെക്ക പൊതുവേ നാലുകൊല്ലാണ് പറിണേക്കെ
ഉം
ഏതായാലും നല്ല പഠിച്ച് മാർക്കൊക്കെ വാങ്ങിക്കോ ഇഞ് കല്യാണം ഒക്കെ വരുമ്പ്പ്പോ പഠിപ്പിച്ചോളും ആരെങ്കിലൊക്കെ മാർ ക്ക്ണ്ടെങ്കിലൊക്കെ
അതെന്നെ വെം പട് പഠിച്ചിട്ട് മതി ക ല്യാണംന്നാണ് പ്പ തീരുമാനിക്കണേ
ആഹ പിന്നെ അറഞ ഇപ്പത്തെ കാലത്ത് എല്ലാരും പഠിപ്പിച്ചുല്ലോ ആരും പഠിപ്പിച്ചാത്തോര് ഇല്ലല്ലോ
അതന്നെ നിക്കാഹ് കയ്ഞ്ഞ്ക്കുണു
ചെക്കന്മാർക്കായാലും പഠിപ്പ്ള്ള ഒലെ വേണം
വാണം അതന്നെ
ആഹ് അങ്ങനെ കാണിക്ക
ഞാ പിന്നെപിന്നെക്കാഹ് യ്ഞണ്ട് വെയിറ്റ് ആക്ക ങ്ങനെ പഠനത്തിന് വേണ്ടീട്ടേ
നിക്കാഹ്കയ്ഞ്ഞ്ണോ
ആഹ!
ഏ ഹസ്ബൻഡ്ന് എന്താ ജോലി ന്നട്ട്
മോല്യരാണ്
എ മോല്യാരാ
ഉം!
മദ്രസോ അതോ
രണ്ടുംണ്ട് സ്കൂളും മദർസും ഒക്കെ ണ്ട്.
ആആ
നാശിശ്ട്ട
ആആ
നമ്മടെ സമയായല്ലോ!
ന്ന ന്നായിക്കോട്ടേ പിന്നെന്താ
ന്നായിക്ക്യട്ടെ ഇന്ശാള്ള വിളിക്ക നാളെ വിളിക്ക.
ആ ആയിക്കോട്ടെ
ശേരി!
ആ ശെരി!